ഹലോ ഹലോ ആ ഇവിടെ മഴ നല്ലോണ്ണം തോടങ്ങി റ്റ്ണ്ട് ട്ടോ അവിടെ മഴണ്ടോ പ പാറ്റല്ണ്ട്
ഹലോ ഹലോ ഓ
കേക്ന്നില്ലേ കേൾക്ണില്ലേ
ണില്ലേ
ആര്
ഞങ്ങള് ഫോണ് ചാർജ് ചെയ്യാന്നങ്ങനെ നിക്കെനി കേക്ന്ണ്ട് ഞാനെ ഫോൺ ചാർജിലാ പെട്ടന്ന് വിചാരം ആണെങ്കി വെക്കോ
ആണെങ്കി വെക്കണങ്കി വെക്കാ എനിക്കാലും ന്നിനെക്കായാലും ഒക്കെ ഒരുപോലെ തന്നെ അല്ലേ
അയ്ക്കോട്ടെന്ന
ഉം പിന്നെ എന്ത് വാ ഇതിപ്പ എന്താ പ്രശ്നം ച്ചാലേ ന്ന് ഉച്ചകക്ക് ഒണക്കമീന് എന്താ പ്രശ്നം ച്ചാല് നടന്കൊണ്ട് വിളിക്കാന്ന് വിചാരിക്കും പക്ഷെ നടക്കല് നടക്കുന്നില്ല ഇവിടെ ഇരിക്കല് മാത്രേ നടക്കുന്നൊള്ളൂ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല രാവിലെ തന്നെ ഫോണ് വിള്ച്ച വിളിക്കാന് രുന്നാലേ ഈ സോഫയുടെ മൂലെയ്ലി ങ്ങനെ ഇരിക്കണം നിന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട്ണ്ടാവുല്ലേ
ഉം കൈഞ്ഞു ക്കി
എങ്ങനെ
ഹലോ! ഒക്കെ കയ്‌ഞ്ണ് റയ ഇവടെങ്ങനെ ഇരിക്കേനു സൗണ്ട് ആ അത് നമ്മളട്ക്കളേലാമ്പോ സൗണ്ട്
അത്ക്കു ആ ണ്ടാവും നമ്മള് സ്ത്രീകളാവുമ്പോ പ്പൊ രാവിലെ ഏഴ ഏഴരല്ലേ ആയിട്ടുള്ളു
അതെ
ചെവി പൊത്തി വെക്ക
ഓ ദോശയൊക്കെ നല്ല നല്ല സ്മൂത്തി ദോശാണെന്ന് തോന്നുന്നു ചീ ന്നുള്ള സൗണ്ടൊക്കെ കേക്ന്ന്ണ്ട് ക്ഷെ ഞങ്ങളവടെ ഏഹ് ഏന്നട്ട് ദോശ ചുടുമ്പോ അങ്ങനെ സൗണ്ടൊന്നും ണ്ടാവില്ലട്ടോ, കാരണം എന്താച്ചാ ഞങ്ങള് കയ്‌ലെട്ക്ക അതിൽ പ പാരാ, അത് മൂടിവെക്ക പിന്നത്
ഏ പിന്നെന്താ ദോശേല് വേറെന്താണ് ചെ ചെയ്യല്, അപ്പർത് ന്ന്പാത്രം എനിക്ക് നല്ലോണം അറിയാ ദോശണ്ടാക്കാനൊക്കെ
അല്ലാ ആ സൗണ്ട് ണ്ടാവൂലാന്ന് പറഞ്ഞപ്ലെ അത് പിന്നെ അതല്ലാ ഗ്യാസ്മ്മലല്ലേ ഇണ്ട ക്കല്, അതോണ്ടായിരിക്കും സൗ
ആ നിങ്ങള് വെറകൊക്കെ ഇങ്ങനെ ഹ ഹ ഹ അത് ശരിയാ അപ്പൊ വെറക് എട് ട്ട് കുത്തുന്നതൊക്കെ ണ്ടാവും
അ
അതേലേ, പരമ്പരാഗിനികൾ.
പിന്നെന്ത ഇന്നെന്താ ഉച്ച
ഉച്ചയ്ക്ക് ഒന്നുല്ല സത്യം പറഞ്ഞ, കേബേജ്ണ്ടവടെട്ത്ത് വെച്ചി ചിണ്ട് അല്ല കേബേജ്ണ്ട് പിന്നെ ഒണ ക്ക മീന്ണ്ട്, അപ്പ ഞാ അതോണ്ട് കറി വെക്കാന്ന് വിചാര്ച്. അല്ലാത്
ഒണക്കമീനോണ്ട് കറിയോ?
ഉം തേങ്ങരച്ച്
പിന്നെ, എന്ത് തേങ്ങരച്ചാലും ഉം അൻക്കിഷ് ടെർക്കൂലേ
ക്യാ അങ്ങനെ വെല്യേ ഇപ്പൊന്നും ഇല്ലല്ലോ ന്ന് പിന്നെനിപ്പത് വെക്കാം മിനിഞാന് ഞാന് പറഞ്ഞില്ലേ എന്താ പറയാ വാഷി മെഷീനൊക്കെ നോ നോക്കാൻ പോയി, അപ്പോ അപ്പൊ ഞങ്ങള്ഫുഡ് വാങ്ങീര്ന്ന് അ
ആ അയന്നായി
അത്, അതെന്താച്ചാല് ഇപ്പനമ്മള് പോയി നമ്മളട്ത്ള്ള ടൗണ്ന്ന് ടൗണില് പോയി, അതൊന്നും ശരിയായില്ല. അത് ബജാജിന്റത് റെഡി ആയിട്ടില്ല വീട്ടിലെത്തില്ല
ത്തിയോ അയ്‌ശരി അല്ല ഓർഡർ ചെയ്തില്ലേനോ
ഇല്ലയില്ല
അത് ഓർഡറിന്റതല്ല, നമുക്ക് അവടെ ബജാജിന്റെതില് ആൾടെ ആധാർ കാഡിലെ പേര് മാറ്റിയിട്ട ണ്ട്
ഹസ്ബന്റിന്റെ ഉം അപ്പൊത് അത് കാരണം ഇതില് ചേഞ്ച് ആവണില്ല അ
ആധാർ കാർഡിലെ പേര് മാറ്റിയിട്ടുണ്ട്, സ്പെല്ലിംഗ് മാറ്റിയിട്ടുണ്ട്, മോ ന്നുള്ളത്. അത് മൂന്നാക്കിയിട്ടുണ്ട്. ഏ അപ്പൊ അതുകൊണ്ട് അത് റെഡി ആവണില്ല. അതിന് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ണ്ടെയ്സാ പറയണേ
ആ ആ അ ശരി എന്നിട്ട്?
അപ്പൊ? ആ ട്ടു വർക്കിങ് ഡേയ്സ് കഴിഞ്ഞാ നന്നാവും. പറഞ്ഞിട്ട് എന്താ അറിയില്ല. പിന്നെ ഒന്നും. കേട്ടില്ല
അ ശരി
ങ്ങെ അപ്പൊ പിന്നെ വിചാരിച്ച് എന്താ അന്നിട്ട് എങ്ങനെ സ്റ്റാൻഡ്മിറ റ് ആള് വിളിക്കാന്നാ പറഞ്ഞത്.
ആ ആ ശരി അവിടെ എത്തിയിട്ട് സാധനം എത്തിയിട്ട് വിളിക്കായിരിക്കൂല്ലേ?
വിളിക്കുയായിരിക്കും. ഞാനിപ്പ ആലോയിക്കായിരുന്നു. അവർക്കൊക്കെപ്പോ ഓർമ്മ ഉണ്ടാവും പ്പൊ നമ്മളെ നമ്പറൊക്കെ?
ങ്ങ ന ല്ല ആ ആ ശരി
ആ പണിക്കൊന്നും പോയില്ലേ?
ഇന്ന് പണിക്കാരുണ്ട്. അടിപ്പണി തുടങ്ങിയാണല്ലേ ഞാന് അപ്പൊ
ആ ഇന്നിപ്പോ രണ്ടാമത്തെ ദിവസം. ഇന്നലെ എവിടെ വിരിച്ചത് ബാത്റൂമിലോ?
ആ ആ ഇന്നല്ലേ രണ്ട് ബാത്റൂമും. ഫുൾ ആയിട്ടില്ല. ഒരു ബാത്
ആ
ഇന്ന്ണ്ട് ഫ്ലോർ ഇണ്ട്. ബാത്ത്റൂമിന്റെ ഫ്ലോർ ഇണ്ട്.
ആ
അതുപോലെ മറ്റേ തന്നെ ചു മരും കാട്ടില്ല ഒന്ന്ന്റ ത്
ഉം ഉം എത്ര പണിക്കാരാ
തേ ഞാൻ പറഞ്ഞില്ലേ നളെ വന്നത്.
എങ്ങനെ?
ഇന്നലെ മൂന്നാളാ വന്നത്.
ആ ഈ ചുമര് ഒട്ടിക്കാൻ നല്ല പണിയാണല്ലോ? നല്ല ടൈം എടുക്കും.
ആ അതായിരിക്കും.
ഉം പിന്നെ എന്താ പറയാ ഇനിയിപ്പ അത് ഇപ്പ വിരിക്കല് തുടങ്ങിയാൽ പെട്ടെന്ന് കഴിയും ചെയ്യും. ങേ നിങ്ങൾക്കും നല്ല റേയിഞ്ചിന് ഇഷ്യൂ ഉണ്ട്. പറ വിരി വിരിക്കൽ തുടങ്ങിയാലേ? പെട്ടെന്ന് കഴിയും ചെയ്യും പറയാ.
ആ അന്നെ കൊറെ ആളുകൾ വന്നാ പെട്ടന്ന് കയ്യായിരിക്കും. അങ്ങനെ
കുറേ ആളുകള് ആ അങ്ങനെ ആളുകളെ കൂട്ടിയിട്ടും കാര്യല്ല നമ്മള് കൂലി പെട്ടെന്ന് വരുന്നുള്ളൂ.
പക്ഷെ പ പണിയും പെട്ടെന്ന് കഴയില്ലേ? ആളുകളില്ലേൽ അനുസരിച്ച്
രാവിലെ തന്നെ ചൂടാവല്ലേ? ചാവിയൊക്കെ എടുത്ത് കൊടുക്ക്?
ഓ ആയിക്കൊട്ടെ മെഡം.
ഓ ആയിക്കോട്ടെ
ആ ഞാനവിടെ ആ നമ്മുടെ വാഡ്രോബിന്റെ ചാവി കാണാനില്ല കാണാനില്ലന്ന് പറഞ്ഞാല് ഞാൻന്നെ എടുത്തച്ചാവും ചെലപ്പോ അതൊന്ന ഒന്ന് തപ്പിെടുക്കട്ടെ പണിക്കാർ വന്നേനെ
ഉം ആ ആ ശരി അവർക്ക് രാവിലെ ചായ വേണോ
ചായീം അ കട്ടൻ ചായീം കടിയും അങ്ങനെ മതി
ഓ അത് ശെരി പിന്നെ ഉച്ചക്ക് ഫുഡ് വേണ്ടി വരും
ആ ഉച്ചക്ക് ഫുണ്ട് വേണം ചോറ് വേണം പിന്നെ വൈകുന്നേരം ഒന്നും വേണ്ട
സുഖണല്ലേ ആ ഞങ്ങളടെ വീട്ടിലെ അലമാരയുടെ അതേ സൗണ്ട്
അത് ശരി ഉ ആർജ്ജന ഉണ്ടല്ലേ ആ പത്തും പതിനൊന്ന് വർഷ ആയില്ലേ
അതെ അതെ ആ ഉം പക്ഷെ എന്നാലും അത് നല്ല ഭംഗിയാട്ടോ കാണാൻ
ആ നല്ല ഭംഗിയ അല്ല ഭംഗിയക്ക് കുറവൊന്നുല്ല
അതെലേ ഉ മോളെ പാട്ടൊക്കെ ഇന്നലേ കേട്ട ഇിട്ടിരുന്നു ഭയങ്കര പാട്ടുകാരി ആവാനുള്ള നല്ല ഭാവിയുണ്ട്
അത നന്നായിട്ട് പാട്ട് പാടും ഇന്നലെ ഇപ്പം ഏത് പാട്ടാ പാടിയ ഓക്കെ സങ്കടം വന്നിട്ടുണ്ട് അല്ല അവക്ക് നാണം വന്നു എല്ല പാട്ടും പാടുന്നോള് നല്ല രീതിയിൽ പട്ട
നീ ആണോ നീയാണോ മാസ്റ്റർ
അല്ല അവൾ സ്വയം പഠിക്കുന്നത്
നിനക്ക് അങ്ങനെ ഒരു കഴിവും ഇണ്ട ഉണ്ടായിരുന്നില്ലല്ലോ
ഇല്ലല്ലേ പക്ഷെ ഞാന ഇങ്ങനെ ആലോചിക്കും അത് നിനക്കും ഇല്ലേ നി അത് അതായിരിക്കും നമ്മള ഒരുപോലെ ആയത്
അതായിരിക്കും ആ ഏതായാലും നല്ല നല്ല മോളാണ് ആക്റ്റീവ് ആണല്ലേ സത്യം പറ പറഞ്ഞ ഞാൻ മഷ അല്ലാ ഞാൻ വിചാരിക്കലുണ്ട് ആ അല്ല ആക്റ്റീവ് ആയിക്കോട്ടെ കാരണം ആ മക്കള് കുറച്ച് ആക്റ്റീവ് ആവണം
ആ വേണം നോക്കട്ടട്ട ആ അവള് കുറച്ച് ആക്ടി കുറഞ്ഞളാണ്
ആ അതെ അതെ എനിക്ക് തോന്നാറുണ്ട് ഇവള് കുറച് കുറച്ചും കൂടെ ഒരു നമ്മള് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാ കൊടിച്ചിപ്പാറു
അവിടെ ന്ക്കൊള്ളൂ അത്ക്കും മേലയാണ്
അതക്കും മേലയാണല്ലേ പക്ഷെ അവളുണ്ടായാ പെട്ടെന്ന് സമയം പോവുംല്ലേ ഇപ്പൊ അംഗൻവാടിൽ പോണ കൊണ്ട് നമുക്കൊരു മിസ്സിംഗ അല്ലേ
കാരണം അംഗനവാടി വിട്ടു വരുമ്പോൾ അതിനുള്ളതൊക്കെ
ആഹ് ഡബിൾ ഉണ്ടാവലുണ്ടാവും അതെല്ലേ എങ്ങനെയാണ്
ഉം ഉ അംഗനവാടി ഒക്കെ ഇഷ്ടാണ് ഇ പോവാനെ കുഴപ്പമന്നുല്ല
ഉം പക്ഷെ ആക്കി കൊടുക്കുന്നതാണ ഒരു ബുദ്ധിമുട്ടില്ലേ അപ്പൊ നീ എങ്ങനെ പറയുന്നത് കേക്കാറുണ്ടല്ലോ ഈ മഴയൊക്കെ ആവുമ്പേ പോയോ ആഹ
ആഹ
ഉം
പോയത്